ഹലോ കേക്കാമോ?
ആഹ് കേൾക്കാമല്ലോ ആഹ് എന്തെടുക്കു ആഹ് എന്തെടുക്കുവായിരുന്നു?
ഞാൻ കെടക്കാനുള്ള തയ്യാറെട്പ്പില്ലായിരുന്നു.
ആന്നോ അവ്ടെല്ലം കെടക്കാൻ സമയായോ?
സമയം ആഹ് ഇവടെ ആരും അങ്ങനെ കെടന്നില്ല. എനിക്ക് ചെറിയ ക്ഷീണം പോലെ അപ്പ ഞാൻ അങ്ങനെ കെടക്കാനുള്ളൊരു തയ്യാറെടുപ്പിലായി.
ഓഹ് അതെയോ ആഹ് അവ്ടെ എല്ലാരും അഹ് ഒരുവിധം അവ്ടെ എല്ലാരും കെടന്നോ? ആഹ് ഇവ്ടെ എല്ലാരും കെടന്ന്.
കെടന്നോ? ഇവടെ നാളെ പരിപാടി ആയത് കൊണ്ട് ആരും ഒറങ്ങി ട്ടില്ല ഞാൻ പക്ഷെ കെടങ്ങാൻ റെഡിയായി ഏഹ് ഒരുങ്ങി വരുവായിരുന്നു.
ആന്നോ? ഓഹ് ഇപ്പോ പൊതുവേ നമ്മള്പ്പം ആഹ് ഇന്ന് നമുക്കൊരു ആഹ് ശുചിത്വത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് സംസാരിച്ചാലോ?
ഓഹ് സംസാരിക്കാം.
ആരോഗ്യകരമായ ജീവിതത്തിനും നല്ലൊരു സമൂഹത്തിന് ശുചിത്വം വളരെ പ്രധാനമാണ്. അല്ലേ?
അതെ അതെയാണ് തീർച്ചയായും.
പ്പം ആഹ് ശുചിത്വം പറയത്തില്ല എങ്ങനാണ് എങ്ങനാണ് നോക്കി കാണുന്നത് ഇപ്പൊ ശുചിത്വം ന്ന് പറയുമ്പോൾ തന്നെ?
ആഹ് ശചിത്വം ന്ന് പറയുമ്പം ശാരീരികമായും മാനസികമായും ശുചിത്വം നമുക്ക് ആവശ്യമാണെന്നാണ്. എനിക്ക് തോന്നുന്നത് ജീവിതത്തിന്
അതെ അതെ ഈ പറയുന്ന പോലെ തന്നെ ഇപ്പം നമ്മളെ വീട്ട്ന്നും ഇപ്പ പറയുന്നോലെ വിദ്യാലയം കാലഘട്ടം മുതൽ നമ്മള് പറയുന്നുണ്ട് വീടും പരിസരങ്ങളും വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ് നല്ലൊരു ശീലമാണ്. അല്ലേ? പൊതുവെ ഇപ്പഴത്തെ തലമുറകൾ ആരും ആഹ് ഇങ്ങനെ ശുചിത്വത്തെ പറ്റി അങ്ങനെ ബോധവാന്മാരല്ല അല്ലേ ഇപ്പം അഹ് അ അതിനുവേണ്ടി അവർക്ക് വേണ്ടി ഒരു ബോധവൽക്കര്ണ ക്ലാസോ അങ്ങനെക്കെ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നു അല്ലേ?
അത് സ്കൂളുകളിലാ കൊടുക്കേണ്ട അത്യാവശ്യാണ്.
ഉം അതെ ഈ പറയുന്ന പോലെത്തന്നെ പരിസരം പൊതുസ്ഥലങ്ങളും വൃത്തിയായി സൂക്ഷിക്കണം. അത് പരിസരം വീടും പരിസരം വ്യത്തിയായി സൂക്ഷിക്കണന്ന് എന്തിലൂടെ പറയുന്നതിലൂടെ ഇപ്പ വീടുകളിൽ ഇപ്പ നമ്മള് വെള്ളം കെട്ടി കെടക്ക എന്ന് പറയുമ്പോ കൊതുകള് മുട്ടയിട്ട് അത് നമു ക്കൊരാരോഗ്യ പ്രശ്നങ്ങളു ണ്ടാക്കുന്നുണ്ട് ഇപ്പം പൊതുവേ ഒരു അത്രമുള്ള കുട്ടികളാണെങ്കിൽ പൊതുവെ ഇപ്പെഴും പെള്ളം കണ്ടാ തന്നെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ആയിരുന്നെങ്കി അങ്ങനെക്കെ നമ്മള് നമ്മടെ ക്ലാസ്സില് പ്പ നമ്മടെ അധ്യാപക പർഞ്ഞൊരറിവ് വെച്ച് നമ്മളാ വെള്ളം മറിച്ച് കളയും. കാരണം നമക്കങ്ങനെ ആരോഗ്യ പ്രശ്നുണ്ടാകിൽ ഉണ്ടാവണ്ടന്ന് വിചാര്ച്ചു പക്ഷെ ഇപ്പടത്തെ കുട്ടികളാണെങ്കിൽ പൊതുവെ വെള്ളം കണ്ടാൽ പോലും ഓഹ് അയിന്യ വെള്ളവല്ലേ അങ്ങനെന്നെ കെടക്കട്ടെന്ന് വിചാരിക്കും ഇപ്പൊ താങ്കളുടെ ഒരഭിപ്രായത്തിൽ ഇപ്പം അയ്ത് ഇപ്പടെ തലമുറ പൊതുവായിട്ട് ശുചിത്വത്തെ വലിയൊരു പ്രാധാന്യമായിട്ടൊരു ആ കൊണ്ട് ച്ചവര് അഹ് ഓരോ കാര്യങ്ങളും ശുചിത്വ ശുചിത്വത്തെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും ചെയ്യാറുണ്ടോ?
ചെയ്യാറ്ണ്ടോച്ചാ അവര് അവര്ടെവർ അവരവര്ടെ മാത്രേ നോക്ക്ണൊള്ളൂ. ഇപ്പം പർഞ്ഞ പോലൊക്കെ പരിസരത്തായാലും അല്ലെങ്കി മറ്റുള്ളവരുടെ പരിസരത്തായാ കൂടി അങ്ങനെ കണ്ട് കഴിഞ്ഞാ അവരതിനെ നശിപ്പിക്കാനോ ഒന്നും ശ്രമിക്കാറില്ല അവരവര്ടെ വ്യക്തി ശു ത്വം മാത്രേ നോക്കുന്നുള്ളൂ നോക്കണെങ്കി തന്നെ അതു മാത്രേ നോക്കണൊള്ളൂ.
അതെ അതെ ഈ പറയം പോലെ തന്നെ വ്യക്തി ആഹ് അതെ യതെ ഈ പറയും പോലെ തന്നെ വെക്തി ശുചിത്വം അത് അവരവര്ടെ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോഴത്തെ തലമുറകള് നോക്കി കാണുന്നത്. മെറ്റുള്ളവർക്കെങ്ങനെ അത് സംഭവിക്കുന്ന അല്ലെ അവരെ അത് ബാധിക്കുന്ന് നോ ക്കാം നോക്കി കാണുന്നില്ല അപ്പൊ ശുചിത്വംന്ന് പറന്നത് ആരോഗ്യമുള്ളൊരു ജീവിത ത്തെ നയിക്കാൻ വേണ്ടി ഏറ്റവും പ്രധാനമായി നമ്മളെ സഹായി സഹായിക്കുന്ന ഒന്നാണ് ഇപ്പം എഹ് നമ്മളിപ്പോര് വ്യക്തി ശുചിത്വം ഒരു കുട്ടികളെ വ്യ ക്തി ശുചിത്വം നമക്കെങ്ങനെ പാലിക്കാം ന്നാണ് താങ്കളുടെ അഭിപ്രായം?
വ്യക്തി ശുചിത്വം എന്ന് വെച്ച് കഴിഞ്ഞാ എപ്പഴും പറയണ്ട പോലൊക്കെന്നെ കുളിക്ക രണ്ട് നേരം അല്ലെ ഒര് നേരം അറ്റ്ലിസ്റ്റ് രണ്ട് നേരം അല്ലെങ്കില് ഒര് നേരെങ്കിലും കുളിക്ക പിന്നെ രണ്ടു നേരം പല്ലേക്കുന്നത് വൃത്തിയുള്ള വ കൈ കഴുക പിന്നെ ബാത്റൂമിലൊക്കെ ഏഹ് എന്താണ് കുളിമുറിയിലോ അല്ലെങ്കില് മറ്റു ശൗചാലയങ്ങളൊക്കെ പോയിട്ട് വരുമ്പഴത്തേക്ക് കൈ വ് ത്ത്യാക്ക അതൊക്കാണൊരു ഏഹ് പ്രധാനമായിട്ടുള്ളൊരു വ്യക്തി ശു ചിത്വം ന്ന് പറയ്ണത്.
അതെ യതെ വാ താങ്കള് പറയുന്നത് വളരെ ശെരിയാണ് ഇപ്പോ നമ്മൾ രണ്ട് ദിവസം ദ് ദിവസം കുളിക്കുക. കൈകള് സോപ്പ് ഉപയോഗിച്ച് കഴുക, പല്ല് തേക്കുക, വൃത്തിയുള്ള വസ്ത്രൾങ്ങ ധരിക്കുക, എന്നിവയൊക്കെ വ്യക്തി ശുചി ത്തിനൊരു ഭാഗമാണല്ലേ അപ്പോ താങ്കൾ പറയുന്നത് തന്നെ നമ്മളോരു വ്യക്തി ശുചിത്വം പാലിക്കണമെങ്കിൽ ഇങ്ങനെക്കെ അഹ് ഇതേ രീതിയില് ഇപ്പോ നമ്മൾ ദവസം കുളിക്കുക കൈകൾ ഉപോഗിച്ച് കഴികുക ഇതൊക്കെ നമ്മടെ രാരോഗ്യത്തിന് ബ ആരോ ഗ്യം നമക്കത് എന്ത് വേണം ആരോഗ്യമുണ്ട് ജീവിതം നയിക്കാൻ അത് സഹായിക്കുന്നതാണ്.
അതെ യതെ
ഈ പറയുന്ന പോലെ തന്നെ ഈ പരിസര ശുചിത്വം എങ്ങനെ നമക്ക് നിലനിർത്താം പരിശ്രമം എങ്ങനെ വൃ ത്തിയായി നമുക്ക് സൂക്ഷിക്കാം ന്നുള്ളൊരു ധാരണയുണ്ടോ?
അത് നമക്ക് എന്നും വീടും പരിസരവും എല്ലാം വൃത്തിയാക്കുക വെള്ളം കെട്ടിക്ക്ന്ന്ണ്ടെങ്കി അത് നശിപ്പിക്ക. പിന്നെ ഈ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതലും ഇപ്പൊ അതിന് ഹരിതകർമ്മസേന അങ്ങനെയുള്ള ഓരോ പദ്ധതികളൊക്കെണ്ട്. അത് പ കറക്റ്റായിട്ട് അവർക്കെന്നെ കൊട്ക്ക. അല്ലാണ്ട് നമുക്ക് നിർമാർജനം ചെയ്യാ പറ്റുന്ന വേസ്റ്റുകൾ നല്ല രീതിക്കന്നെ നിർമ്മാർജനം ചെയ്യുക പിന്നെ ബാത്റൂമുകളിലെ മറ്റേ കുളിമുറികളിലെ ശൗചാലയങ്ങളക്കെ ആയാൽ കൂടി എന്താ തുറസായ സ്ഥലങ്ങളിൽ നടത്താതിരിക്ക പിന്നെ കിണർ നമ്മുടെ സൊ ലീ കിണറ് പൈപ്പ് അങ്ങനെയുള്ള സ്ഥലത് നിന്നും ഈ പറയുന്ന ശൗചാലയങ്ങളൊക്കെ മാറ്റി സ്ഥാപിക്ക അതൊക്കൊയിരിക്കും ഒരു പ്രധാനപ്പെട്ട ഒരു പരിസര ശുചിത്വത്തിൽ ഉൾപ്പെടുന്നത്
അതെ അതെ തീർച്ചയായും ഈ പറയുന്ന പോലെ തന്നെ മാലിന്യങ്ങൾ വലിച്ചെറിയാതെ മാലിന്യ കൂമ്പാരത്തിൽ നിക്ഷേപിക്കണം അതെ അതെ നമ്മള പ്പൊ പൊതു സമൂഹങ്ങളിൽ നമ്മൾ ഇപ്പോ എവിടെ യാത്ര പോയാലും നമുക്കവിടെ മാലിന്യ കൂമ്പാരങ്ങൾ നിക്ഷേപിക്കാനുള്ളൊ ഒരു ആഹ് നിക്ഷേപിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പൊ അവിടെ തന്നെ നം മാലിന്യ നിക്ഷേപിക്കണം പൊതുവേ നമ്മൾ നിക്ഷേപിക്കുമെങ്കിൽ കൂടെ തന്നെ നമ്മൾ പ്പം ഏതൊരു യാത്ര പോകുമ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ ആഹ് പരിസരങ്ങൾ പരിസരങ്ങളുടെ വൃത്തി നമുക്ക് അറിയാൻ കഴിയും കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ പൊതുവേ വി അറിയാാലോ പൊതുവെ ഇപ്പോ ഈ മൻഷെര്ല് പ്പോ സ്വയം അവബോധമാണ് വ്യക്തിയചത്വത്തോട് പ്രധാന്ം നൽകതാണ് അപ്പ അവരുടേത കാര്യങ്ങൾ നോക്കി തന്നെ പക്ഷേ പൊതുവേ നമ്മൾ പരിസരം ചിന്തിക്കുന്നില്ല പ്പോ പരിസരം എവിടെ ഇപ്പം ആരിപ്പോം ഒരു കവറ് വലിച്ചറിയാണെ അവിടെത്തന്നെ വലിച്ചെറിയുകയും ഇപ്പം ചപ്പും ചവറുകളായിട്ടുള്ള വൃത്തിഹീനമായിട്ടുള്ള റോഡും സാഹചര്യൊക്കെയാണ് നമ്മൾ ഇപ്പോഴും പൊതുവെ കാണാറുള്ളത് പൊതുവേ ഈ നിക്ഷേപിക്കുന്നതിൽ അഹ് വളരെയധികം ചുരുക്കം പേര് മാത്രമാണ് അതിൽ ക്ഷേപിക്കുകയും അവർക്ക് അവരുടേത് പരിസര ശുചിത്വം അവർക്ക് എങ്ങനെ അത് ചെയ്യണം എന്നുള്ളൊരു ധാരണയുണ്ട്
അതെതെ പരിസര ശുചിത്വത്തിൽ ഇന്ത്യയെക്കാളും മ റ്റ് രാജ്യങ്ങള് കുറച്ചും കൂടി മുന്നിലാണ്
അതായത് താങ്കൾ പറഞ്ഞാൽ വളരെ ശരിയാണ് ഇപ്പോൾ ഇന്ത്യെക്കാളും മികച്ചത് മറ്റു രാജ്യങ്ങളാണ് വ്യക്തി പരിസ്ഥിതി സൂശി ത്തം ഏറ്റവും കൂടുതൽ നന്നായി നിൽക്കുന്നത് കാരണം ന്ന് പറയുന്ന അവർക്ക് അവരു ഒരു പരിസ്ഥി ജീവിതത്തെ കുറിച്ചൊരു അവബോധമുണ്ട് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്താലേ മറ്റുള്ളോവർക്കും രോഗം ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കാൻ കഴിയും എനിക്കും ജീവിതം നയിക്കാൻ കഴിയുന്നുള്ളരു ധാരണയുണ്ട് ഇവിടെന്ന് വെച്ചാൽ പൊതുവേ പരിസ്ഥിതി ശുചിത്വത്തിന് അത്ര ബോധവന്മാരല്ല അവർക്ക് അവരുടേതായ വഴിയിലൂടെ പോകുന്നു അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ചെയ്യുന്നു ഈ പറയുന്നത് പോൽ തന്നെ ഈ ഈ ശുചിത്വൊക്കെ നമ്മള് കുഞ്ഞു ക്ലാസ് മുതല അതായത് വിദ്യാലയ കാലഘട്ടം മുതലേ നമ്മൾ പഠിക്കുന്നൊരു കാര്യമാണ് അല്ലെ ഇപ്പോ ഈ വിദ്യാലയ കാലഘട്ടങ്ങള ഈ ചുചത്തിനായി നമ്മൾ എന്തൊക്കെ ചെയ്തിരുന്ന് ഓർക്കുകയാണെങ്കിൽ ക്ലാസ് മുറികളും സ്കൂളുകളൊക്കെ വൃത്തിയായി സൂക്ഷിക്കണം സൂക്ഷിച്ചു മാലിന്യ വ വലി ചെറിയാതെ സൂക്ഷിച്ചു മറ്റുള്ളരു ശുചിത്ത്തിൽ പ്രാധാന്യം ബോധ്യപ്പെടുത്താം എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മള് പണ്ടുള്ള കാര്യങ്ങളിൽ നമ്മള് വിദ്യാലയങ്ങളിൽ പഠിച്ചത് കാരണം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ക്ലാസ്സിൽ ഒരു പേപ്പർ കിടന്നാൽ കൂടി ആര് അധ്യാപകർ വഴക്ക് പറയുകയും നമുക്ക് ആ ഒരു പേടി ഉണ്ടായിരുന്നു. നമ്മള് അപ്പഴെ ക്ലാസ് മുറികള് തൂത്ത് വൃത്തിയാക്കി ആ സ്കൂളും പരിസരവും പിന്നെ നമ്മള് പ്ലാസ്റ്റിക്ക് പൊതുവെ നമ്മള് വലിച്ചെറിയാതെ നമ്മൾ നിക്ഷേപിക്കുകയായിരുന്നു ചെയ്യുന്നതും. പൊതുവെ ഇപ്പഴത്തെ തലമുറകൾ എന്ന് പറയുന്ന കുട്ടികൾ എങ്ങനെയാണ്. അവർക്ക് കണ്ട എവിടെണോ നിക്ഷേപിക്കാൻ തോന്നുന്നു, അവിടെ നിക്ഷേപിക്കുക. ക്ലാസ് മുറികളൊന്നും വൃത്തിയായി സൂക്ഷിക്കണം എന്നെയില്ല ഇപ്പൊ ഒരു ക്ലാസ് തൃ പ്പ കിടന്നാ കൂടി. അതെ അതെ ഇപ്പൊ ഒരു ക്ലാസ് മുറിയിൽ ഒരു പേപ്പർ കിടന്നാൽ കൂടി തന്നെ അവരത് എടുക്കുക പോലും ഇല്ല കാരണം എന്താന്ന് പറഞ്ഞ അ പ്പഴത്തേക്ക് അധ്യാപന രീതി മാറിയിരി മാറിയിരിക്കുന്നു. ഇപ്പൊ ഇപ്പോഴത്തെ തലമുറകളും മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ.
അതെ അതെ അവർക്കത് സ്കൂളിൽ നിന്നായാലും വീട്ടികളിൽ നിന്നായാലും അറിയണില്ല. അവർക്കത് മനസ്സിലാവണില്ല അതിന്റെ എന്താണ് അതിന്റെ പ്രയോജനം ഒന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് അത് പിന്നെ അവര് ശീലി ച്ചു വരുന്ന രീതി അതെല്ലാം അതിലുൾപ്പെടുന്നു.
അതെ അതെ ഈ പറയുന്നത് പോലെ ശുചിത്വ ഇല്ലായ്മ കൊ മൂലം നമുക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്ന് കുട്ടികളെ നമ്മള് പഠിപ്പിക്കണം അല്ലേ. പു ഇപ്പ കുഞ്ഞു ക്ലാസ് മുതലേ അവർക്കൂടെ അറിഞ്ഞിരുന്നാൽ വളരെയധികം നല്ലതായിരുന്നു അല്ലേ.
അതെയാണ്.
ഈ പറയണത് പോലെ ശുചിത്വമില്ലായ്മ കു മൂലം എന്തൊക്കെ പ്രശ്നം നേരിടാമെന്നത്. വല്ല ആഹ് താങ്കൾക്ക് എന്തേലും അഭിപ്രായമുണ്ടോ കുട്ടികൾക്ക് ഇന്നത് തന്നെ ചെയ്താലേ
നിരവധി ആരോഗ്യ പ്രശ്നങ്ങളിണ്ടാവാം ഏറ്റവും ആരോഗ്യ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യമാണ് വൃത്തിയില്ലായ്മ അല്ലെങ്കിൽ ശുചിത്വം ഇല്ലായ്മ.
അതെ അതെ
അതും ഉം നിലനിർത്തിക്കൊണ്ട് പോയി കഴിഞ്ഞ് തന്നെ പകുതി അസുഖങ്ങളും നിർത്താൻ പറ്റും.
അതെ അതെ ഈ പറയുന്നതുളള പോലെ ശുചിത്വമില്ലായ്മ മൂലം നമുക്ക് ബാധിക്കുന്ന പ്രധാനമായും പറഞ്ഞ് വൃത്തിയില്ലായ്മ ബാധിച്ച് പ്ര ധാനമായി ആരോഗ്യ പ്രശ്നം ഉണ്ടാകും. പകർച്ചവ്യാധികള് പടരാം കൊതുകുകളും ഈച്ചകളും വർ ദ്ധിക്കും ഈ പരിസ്ഥിതി മലിന ആഹ് മലിനമാവുകയും. നമുക്ക് കൂടുതൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും അല്ലേ
അതെ അതെ ഈ വ്യക്തി ശുചിത്വം പാലിച്ചാ ഇതെല്ലാം നിയന്ത്രിക്കാൻ പറ്റും.
അതെ അതെ ഈ സർക്കാരിന്റെ ഒരുവിധം നമ്മുടെ ശുചിത്വപരമായിട്ട് ശുചിത്വമായി ബന്ധപ്പെട്ട പദ്ധതികളെല്ലാം ആഹ് എന്താണ് നമുക്ക്. ആരോഗീകരമായിട്ട് ജീവിതം നയിക്കാനുള്ള പദ്ധതികളായിട്ട് തോന്നിയിട്ടുണ്ടോ. കാരണം അവരത് അതിൻ്റത് കൃത്യമായി ചെയ്യാറുണ്ട്.
കല്ല്യാണം. പക്ഷെ അത് ആരും പാലിക്കണില്ല. അത് ആരും നടപ്പിലാക്കണില്ല. അപ്പൊ അത് അതിന്റേതായ വഴിക്ക് പോകുന്നു. ആൾക്കാർ വേറൊരു വഴിക്ക് പോകുന്നു. അത് അത്‌ അതുപോലെ പ്രയോജനപ്പെടുത്തിയാൽ നല്ലയായിരി
അതെ താങ്കൾ പറയുന്നത് വളരെ ആഹ് ഒരു ശരിയായ കാര്യമാണ് കാരണം ഈ പറയുന്ന പോലെ തന്നെ പദ്ധതികളെല്ലാം നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ അത് അതിന്റേതായ വഴിക്ക് പോകുന്നു. ഇപ്പ ഇവിടങ്ങളിൽ എടുത്തു പറയേണ്ടത് ഹരിതകർമ്മസേന ഉം ഹരിതകർമ്മസന പദ്ധതി.
തോന്നുന്നു. കാരണം അത്രയും പ്ലാസ്റ്റിക്കുകള് അത്
പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം ഒരുവിധം നമ്മുടെ വീട്ടീന്നും പരിസരത്ത് നിന്നും ഒഴിവാക്കുന്നത് അവര് മൂലമാണ് അതൊരു നല്ല പദ്ധതിയായിട്ട് തോന്നൂല്ല എന്നാലും. കുറേ കൂടി സർക്കാർ ശുചിത്വവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പദ്ധതികൾ കുറച്ചൂടെ എന്താണ് ഊർജ്ജസ്വലതയാക്കാ അല്ലേ
അതെ അതെ
ഏഹ് പിന്നെ നമ്മക്ക് എപ്പഴേും തോന്നാറ്റുണ്ട് നമ്മൾ പൊതുസ്ഥലങ്ങളിൽ പോകുമ്പം മാലി നമ്മടെ മാലിന്യ സംസ്കരണം സംവിധാനങ്ങൾക്കെ കൊറച്ചും കൂടെ മെച്ചപ്പെടുത്തണം പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണം എന്നൊക്കെ
അതെ വിദേശ രാജ്യങ്ങളെ പോലെ ആവണം
അതെ അതെ ഈ പറയുന്ന പോലെ തന്നെ ഓരോ വ്യക്തിക്ക് സ്വന്തം വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം എന്തിലൂടെ പൊറമെ നമ്മടെ ഏഹ് എന്താണ് പരിസരവും നമ്മടെ ചുറ്റുപാടും എല്ലാം വൃത്തിയായി സൂക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ഒരു ആരോഗ്യകരമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്ക് ക്കാൻ പറ്റുകയുള്ളൂ ഈ ഒരു എന്താ ഈ ശുചിത്വാ എന്ന് പറയുന്ന ഒരു നല്ല ശീലങ്ങളൂടെയാണ് വലിയ വലിയ മാറ്റങ്ങൾ നമക്ക് ഈ ലോകത്തിൽ സംഭവിക്കാൻ കഴിയുന്നതല്ലേ
അതെ അതെ പുരോഗതികളുണ്ടാവും
അതെ അതെ ഈ പറയുന്ന പോലെ തന്നെ അതെ ഈ പറയുന്ന പോലെ തന്നെ ശുചിത്വ ആരോഗ്യത്തിൻ്റെയും ആഹ് ഇപ്പ ഒരു ആഹ് നല്ല ജീവിതത്തിന്റെ അടിസ്ഥാനമാണ് ഓരോരുത്തരുടെയും ചു ശുചിത്വം ജീവിതത്തിന്റെ ഭാഗമാക്കണം അല്ലേ
അതെ
അതെ അതെ ഈ ആഹ് ഇപ്പം നമ്മളിപ്പം ശുചിത്വത്തെ പറ്റിയാണ് സംസാരിച്ചത് ഇപ്പൊ ഇതിലേറെ എനിക്ക് താങ്കൾക്ക് ഒരു ആഹ് താങ്കളിലൂടെ സംഭാ സംസാരിച്ചപ്പോ തന്നെ എനിക്ക് കൂടുതൽ അറിവ് ലഭിക്കുകയും അപ്പ എനിക്കതൊരു ഉം എന്താണ് താങ്കൾ പറയുന്നതിലൂടെ എനിക്ക് ഇനി ഇതൊക്കെ ചെയ്യണം ശുചിത്വന്ന് പറയുന്ന താങ്കളടേതായ താ രീതിയിലും താങ്കളുടെ ധാരണയെക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ആഹ് ഇത്രയും നേരം എന്നോട് വളരെയധികം ആഹ് സന്തോഷത്തോടെ നല്ല രീതി സംസാരിച്ചതിന് വളരെയധികം നന്ദിയുണ്ട് വളരെയധികം സന്തോഷമുണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു ശുചിത്വം പാലിച്ചാൽ നമുക്ക് എല്ലാവർക്കും ആരോഗ്യപരമായ ഒരു സമൂഹം സൃഷ്ടിക്കാൻ കഴിയട്ടെന്ന് നമ്മക്ക് വിശ്വസിക്കാം പ്രാർത്ഥിക്കാം
നന്ദി
നന്ദി